ഓ ഹലോ ഹലോ
അലോ
ആഹ് കേൾക്ക്ണില്ലേ
ആഹ് കേൾക്ക്ണ് ണ്ട്
ആഹ് റേഞ്ച് ഇഷ്യുണ്ടോ അവിടെ?
റേഞ്ചുഷ്യു അല്ല എന്തോ ഞാൻ എടു എടുക്കാൻ നോക്കിയപ്പോ ഫോൺ എന്തോരു ഹാങ്ങായ പോലക്കായിരുന്നു.
ആഹ് അവിടെ എന്തൊക്കെയാ സൗണ്ട് കേക്കണ പോലെ
ആഹ്
പിന്നെ എന്നിട്ട് വേറെ എന്തൊക്കെ ഇങ്ങട്ട്
പിന്നെ ആഹ് ഞാൻ കുട്ടികൾക്ക് ചോറൊടുക്കാൻ വേണ്ടിങ്ങനെ നിക്കായ്രുന്നു.
ആഹ് എന്താങ്ങട്ട് കൂട്ടാനൊക്കെ?
ഉം ഉണ്ടായിരുന്നു ഉച്ചക്ക് അപ്പൊ പിന്നെ അത് കഴിഞ്ഞിന്നു മുരിങ്ങാകറി അപ്പൊ ഞാന് കെഴങ്ങ് പൊരിക്കായിരുന്നു.
ആ കുട്ട്യൾക്ക് പിന്നെത് ഇഷ്ടാവൂല
ആ അത് ഒറങ്ങീക്ക്ണ് അപ്പൊ ഞാൻ വേഗം വന്നുങ്ങാണ്ട് പൊരിച്ച് എടു കേരുന്നു
ആ നേര ക്കൊ കുട്ടികളൊക്കെ?
ആ ചെറിയാള് ഉറങ്ങിക്ക്ണ്.
ആ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാതെ കഴിക്കാ ന് നീക്കുവോ വിളിച്ചാല് തന്നെ ആ ആ മറ്റേ ആ നിങ്ങളൊക്കെ എപ്പഴാ കെടക്കല് നേരത്തെ
ഇല്ല ഞങ്ങള് കുറെ കഴിഞ്ഞിട്ടെ ഉറങ്ങോള്ളൂ..
ആ
പൈൊനൊന്നു മണിയും പതിനൊന്നരെം ഉം കെടക്കും ചെലപ്പോ ഫോൺമ്മെ കളിച്ച് പിന്നെങ്ങനെ കെടന്നിട്ട്
ആ ആ നമ്മളെ കഴിഞ്ഞാഴ്ച ആ നേരത്തെ നേരത്തെ കെടക്കും
ഉം
പിന്നെരു പത്ത് മണി ഒക്കെ കഴിഞ്ഞാലൊക്കെ കടക്കും
ആ
പിന്നെ നമ്മള് കഴിഞ്ഞ ആഴ്ച ടൂർ പോയിരുന്നില്ലേ സ്കൂളിന്ന് കു-
ആ എന്ത് രസേർന്നു ല്ലേ പിന്നെ ഇപ്പൊ ഇനിപ്പോ അങ്ങനൊക്കെ പോവോലെ?
എടക്കെടക്ക് ഓർമ്മ വരും അതെ ഞാൻ വിളി...
ഏ അത് ശരി അയിന്റെ കൊറേ ഫോട്ടോ വീഡിയോ ക്കെ ഇള്ളത് കൊണ്ട് ഈ എടക്കിടക്കക്കെടുത്ത് നോക്കുമ്പോ ഒരു ഇത് ലേ
ആ ഇനിപ്പൊ ഈ ഈ ഇനി വെരുന്ന വർഷം നമുക്ക് ഒരുമിച്ചങ്ങനെ പോകാൻ പ... റ്റൂന്നാവോ ആ
അല്ല സ്കൂളിന്നൊക്കെ പോമ്പോ നമ്മള് നമ്മളെ കുട്ടിക്കാലത്ത് സ്കൂളിന്നൊക്കെ പോയിന്ന ആ ഒര്
ആ അതെന്നെ ആ ഒരു ഫീലും നല്ല അടിപൊളിയേനു നമ്മളെ ആതിരപ്പള്ളിക്കല്ലേ ഫസ്റ്റ് പോയത് അവടെ നല്ല രസേനുല്ലേആ വെള്ളച്ചാട്ട
വെള്ളച്ചാട്ട ഓ എന്ത്‌ രസം ഉം ഞാൻ ആദ്യായിട്ട കാണണെ അയിന്റൊരു ഇതും
ആ എക്സൈറ്റ്മെന്റുണ്ടായിനു ഇല്ലേ ഞാൻ അപ്പഴന്നെ പോണത്അത് ഞാൻ കണ്ടിട്ടില്ല അപ്പോ അവ്ട് ക്കാണെന്ന് പറഞ്ഞപ്പാണ് പിന്നെ പോരാനൊന്നു കൂടി ഇൻട്രസ്റ്റ് ഇണ്ടായിരുന്നത് നമുക്ക് നമുക്ക് ഒരുമിച്ച് പോകുവെം ചെയ്യ പോകാനൊരു ഇന്ട്രസ്റ്റ് ഉണ്ടവുല്ലോ അപ്പൊ പിന്നെ അവിടെ വരെ എത്താനാണ് ബുദ്ധിമുട്ട് നടന്ന് നടന്ന് കൊറച്ച് കൊഴങ്ങും ന്നാലും ആ അവിടെത്യ പിന്നെ ആ ഒരു വെള്ളച്ചാത്തൻ ആ വെള്ളച്ചാട്ടത്തിന്റെ അടീലൊക്കെ നിക്കുമ്പോ എന്തോരു തണുപ്പ് ന്നലെ ആ ഒരു നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് അതിന്റെ ആ ഇതിങ്ങനെ തട്ടുമ്പോ വെള്ളത്തിന്റെ ചെറിയ ഇത് നമുക്ക് ഇങ്ങനെ മേത്തക്ക അപ്പൊ നല്ല തണുപ്പേനും നല്ലരു അവിടുന്ന് പിന്നെ പോരാൻ തോന്നിയി.....
ഉം അവിടെന്ന് രസം ത മേലത്തില രസം താഴതാന്ന് ക്കാ പാറന്റവിടെ എങ്ങനെ ഇരിക്കുംപെയി
മേലെ പിന്നെ ഭയങ്കര വെയിലിന്റെ സമയായത് കൊണ്ട് നിക്കാൻ ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടു പിന്ന ആഹ അതെ ആഹ ആ ഒരു ടൈമക്ക് അവക്ക് എത്തണം ആ വൈകുന്നേരം ഉച്ചന്റെ സമയത്ത് എത്താതി ആഹ ഫോട്ടോസൊക്കെ കൊറ പോസ്റ്റ് ചെയ്തു ഞമ്മള് വിചാരിച്ച പോലെ കിട്ടിയില്ല...
അത് കിട്ടിയില്ല
ആഹ താഴത്ത തന്നെന്നു ആ പിന്നെ... താഴെ തന്നെ കൂടുതൽ ആളുകൾ ഇണ്ടായിനത് അവിടെ ഇരിക്കാനാണെങ്ക പിന്നെ അത്ര ഡേഞ്ചറും ആ മേലെ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴും കൊറച്ച് ഡേഞ്ചർ അല്ലേ? താഴെ പിന്നെ തണലും ഉണ്ടായിരുന്നു കൊറേ മരങ്ങളും മുളകള് അതൊക്കെ ഉണ്ടായതുകൊ
പക്ഷെ അവിടെ എത്തി ഒര് പാട് ല്ലേ
ആഹ അതാണ് നടന്ന് കുഴങ്ങ നമ്മ കാല് കുട്ടികൾക്കൊക്കെ കാല് എല്ലാം കൊഴങ്ങിട്ട് വെള്ളത്തി ഇതിനൊക്കാകെ ദായിച്ചിട്ട്
ആ
കുട്ടികൾക്ക് അ രസ ചെയ്യുന്നുട്ടോ അവിടെ എങ്ങട്ട് എ എത്തിന ആഒരിത് മൈൻഡില് ഭയങ്കര ഒരു രസേ നു ആ അവർക്ക് പിന്നെ അവര് അതിന്റെ ത്രില്ലടിച്ച് ടൂറ് പോകുവാന്നേല് നമ്മളെക്കാട്ടിലും വല്ല്യ ത്രില്ല് ചെയ്യണില്ലേ അവര് ഹ ഹ ഹ പിന്നെ ആ പിന്നെ അയിന്റെടേല് പിന്നെ ചെറിയ കുട്ടിക്കൊരങ്ങമാര് കുട്ടി കുട്ടികള കയ്യിന്നു വൈന്നേരം വെള്ളക്കുപ്പി ഹ ഹ വെള്ളക്കുപ്പി വാങ്ങിക്കോ
ആ അവര് ഞമ്മള്
നോക്കി അതിങ്ങനെ എല്ലാ എല്ലാ ആൾക്കാരും ഇങ്ങനെയേ ഫുഡ് കൊണ്ടും അതുകൊണ്ടൊക്കെ ഇങ്ങനെ വരുവല്ലോ അപ്പൊ പോപ്കോണൊക്കെ ആയിട്ട് അതൊക്കെ വാങ്ങാൻ വേണ്ടീട്ടേ
ഇത് നല്ലൊരു കൗതുക ഇതൊക്കെ നല്ല രസണ്ടായിരുന്നു കാണാന് ആ ആ ആ അതൊക്കെ കാണാൻ നല്ല ര ചെയ്യുന്നു ചെല കൊരങ്ങമ്മാര് അവരടെ കുട്ടികളെ പിന്നെ എടുത്ത് ഞമ്മൾ ശരിക്കും ഞമ്മള് എടുത്ത പോണ പോലെ എടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ നടക്കണൊണ്ട് ആ ആ അതൊക്കെ കാണാൻ നല്ല രസാ ഒണ്ടായിരുന്നു പിന്നെ ഞമ്മളാവിടുക്ക് പോയില്ലേ പ പിന്നെ ഫസ്റ്റ് ഞമ്മളാ പിന്നെ ആ കൗതുക പാർക്ക് ആ പാർക്ക് എനിക്കയിന്റെ പേര് കിട്ടുന്നില്ല അത് നല്ല രസൊണ്ടായിരുന്നു ഇല്ലേ അവിടെയും ആ നല്ല വെരും അതായത് ഇപ്പം നമ്മടെ നാട്ടിലെല്ലാം ഇപ്പൊ അങ്ങനൊരു കാട് പോലെ ഇണ്ടാക്കിയേക്കണത് ആ
അത് കണ്ടോ മേലന്ന് ആ മേലന്ന് താഴത്ത് ക്ക് ഇങ്ങട്ട് പോന്നേക്കണ കണ്ടോ മേലെ മരം വെച്ച്
പിന്നെ ഇപ്പോ നമുക്ക് ബാത്റൂം ആണെന്നുണ്ടെങ്കിലൊക്കെ ഒക്കെ ഒരു പ്ര പ്രത്യേകതരം പിന്നെ മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കി ഏ മണ്ണൊണ്ടൊക്കെ ഉണ്ടാക്കിട്ട് അയിന്റുള്ളിൽ തന്നെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണ ഇപ്പം മ്മള് ഇപ്പോ ഒള്ള പോലത്തെ ഇത് ഇതൊന്നും അല്ലല്ലോ ണ്ടായി പണ്ടൊള്ള ഒരു ഏരിയ ശരിക്കു ഒരു കാടിനുള്ളേക്ക് പോയ അതുപോലെ തന്നെല്ലേ വലിയ മീനുകളൊക്കെ വളർത്തിയിട്ടും പിന്നെ ഒന്നിനേം അട ട്ടില്ലല്ലോ ഇപ്പൊ പക്ഷികളാണെങ്കിലും ഒക്കെ ഒക്കെ അയിനെ ഫ്രീ ആയിങ്ങാണ്ട് വിട്ടേക്കാണല്ലോ പിന്നെ പാറിപ്പറന്ന് നടക്കുവേം ചെയ്യാം ആ മറ്റേത് കൂട്ടിലടച്ചിട്ടൊള്ള കിളികളേം പക്ഷികളേം ഒക്കെ ആവുമ്പോ പിന്നെ നമുക്കൊരു പാവം തോന്നും കാണുമ്പോ ഓലുക്കിപ്പൊ അതൊരു എത്ര നല്ലത് കൊടുക്കുവാണെങ്കിലും ആ ആ അവർക്ക് അവരടെ ഇഷ്ടത്തിനൊക്കെ ശേക്കേറും പോകുവേം വരും ഒക്കെ ചെയ്യുവേം ചെയ്യാം പിന്നെ മൊയലുകളൊ ക്കെ പലതരംല്ലേ മ്മള് കാണാത്തെ
ആ കോഴികള് കോഴികളെ മറ്റേ വെള്ള ആ ഒരു സാനം പിന്നാലെ ഓടിയുന്നില്ലേ
ആ മറ്റേ അരയന്നം പോലെ അരയനല്ല വേറെപ്പോ എന്തോ ആണ് അതിന്റെ ഇത് അത് പിന്നാലെ അത് കൊത്തുത്തരേ മ്മളെ നല്ലാം കൊത്തുത്തരും അത് അതന്നെ മക്ക് ക്ക് നിർദേശങ്ങള് തന്നിരുന്നല്ലോ ങ്ങനൊന്നിനും പിന്നെ ഒന്നും തൊടരുത് ഒന്നും ചെയ്യരുത് എന്നൊ ക്കെ പറഞ്ഞിട്ട് അയാള് ഭയങ്കര സ്ട്രിക്റ്റി ആണു അല്ലെ കുട്ടികളോടൊക്കെ ഉം ആ അതായിരിക്കും ആ പേടില്ലാതെ മ്മള് ഫ്രണ്ട്ലി ഇങ്ങോട്ടൊക്കെ ആവുമ്പോ പിന്നെ കുട്ടികള് ആം ഇതാക്കല്ലേ കാരം
ഭയങ്കര പേടിച്ചീക്കണ് എന്റെ കുട്ടികളൊക്കെ അതുകൊണ്ട് കുട്ടികൾക്ക് അവിടെ പഠിക്കാ പോവാൻ പേടി
ഹ ഹ അതന്നെ പിന്നെ അതേപോലെ ഏർമാടം അത് അടിപൊളി ആയിക്കോണ്ട് അവിടെ കേറി ഇങ്ങടെ ഫോട്ടോ ഒക്കെ എടുത്തില്ലേ നമ്മള് ഹോ നല്ല രസണ്ടായിനു ഉം ഏതായാലും നമ്മുക്ക് ഒരു വല്യൊരു കാട്ടിന്റെ ആഹ് കാട്ടിന്റെ ഉള്ള്ക്ക് കേറീട്ട് നിക്ക്ണ പോൽത്തെര് ഫ് ഫീലിങ്ങന്നേന്നു അവടെ പോയപ്പഴൂല്ലേ
ആഹ്
പിന്നെ അവടെ ഈ പറയുമ്പ നമ്മക്ക് ആ പിന്നെ ആ നട്ടുച്ച സമയത്ത് ആതിരപ്പള്ളീക്ക് പോയീല്ലേ ആ ടൈമാവണ്ടീനു പാടെ ആ ഉച്ച സമയത്ത് ഇവിടുക്കാവണ്ടേ ഇന്നേവരെ നല്ലതാണേലും ആ ഒരു ആഹ് ആ എടേലാവുമ്പ നല്ലത് പിന്നെ രാവിലെ ആ മ അവിടുക്ക് പോവേം ചെയ്യ് ആതിരപ്പള്ളി പിന്നെ റൂട്ട് അങ്ങട്ടു ഇങ്ങട്ടും പിന്നേ ദാ വണ്ടീട്ടൊക്കെ അതങ്ങനെ പോയി കിണ്ടാവി അല്ലെങ്കി ഒരു കപ്പാക്കി തിന്നു മറ്റേത് പിൻ ആഹ് ആഹ് മറ്റേത് പിന്നേ അമ്മള് പോയോടത്ത്ക്കൂട തന്നെ പിന്നെ പോകും വരും ചെയ്യുമ്പോ ട്രാവലിങ്ങും കൊറേ ആവൂലേ പിന്നെ എണ്ണ പൈസെം കാര്യങ്ങളൊക്കധികാവു ഏക്കാരം അതേക്കാരം അങ്ങനെ ചെയ്ത്ക്ക
ഉം ഹലോ
പൊളിയായിന്നു പിന്നെ അവട അവര്ണ്ടാക്കിയ ഫുഡല്ലേ നമുക്ക് തന്നിര്ന്നേ അവര് ഏൽപ്പിച്ചതീന്നോ അതോ ഒണ്ടാക്കിയതീന്നോ ആഹ് നമ്മള് കൊണ്ടോയത് തേന്നൂല്ലേ ആഹ് ആഹ് ആഹ് ആഹ് രാവിലെ നമ്മളിപ്പോ എന്ത്യേ കഴിച്ചീനന്ന് ഉച്ച് രാവിലെ നമ്മക്ക് എന്തേന്നു തി ഇട്ട്ലിയേന്നു നൂൽപുട്ടോ നൂൽപുട്ട് നൂൽപുട്ടും കടലക്കറി ഐ രസണ്ടായിരുന്നൂലേ ചായിം നൂൽപുട്ടും കടലക്കറീം ഉം ഉച്ചക്കിപ്പയിന് വെജിറ്റബിള് ബിരിയാ അവും നല്ല ടേസ്റ്റ്ണ്ടായിരുന്നു
ടേസ്റ്റുള്ള ബിരിയാണി
ഉം അ ശരിക്ക് നമ്മള് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കണ പോലെ തന്നേല്ലേ ടേസ്റ്റ് മറ്റേ വെജ് ആഹ് മറ്റേത് വെജിറ്റബിൾ ബിരിയാണിയാകുമ്പമ്മക്കത്രക്കങ്ങ്ട് കഴിക്കാന് വേറൊന്നും സൈഡായിങ്ങാണ്ട് ചിക്കനൊന്നുല്ലാണ്ട്
എരീന്നൂലേ
ആഹ് നമ്മള് ആ ഒരു ഒരുസ്കൂളിന്റവിടെല്ലേ നമ്മള് പോയിങ്ങാണ്ടിരുന്നത് ലേ
ഉച്ചക്കോ അല്ലടീ ഉച്ചക്ക് നമ്മള് മറ്റേ ആ പാർക്കിന്റെ ഏതൊരു മറ്റേ ഇതില്ലേ എന്താ പറയാ ആഹ് ഒരു പാർക്ക് പോയില്ലേ ഞമ്മള് ആ എന്താണ് ഞമ്മളാ ജീരകോ വെള്ളോ അല്ലാ സോഡേ എന്തക്കോ കുടിച്ചേ
ആഹ് മൻസിലായി മൻസ്
ആഹ് അയിന്റവുടുത്തെ അയിന്റ മുന്നില് ഞമ്മള വണ്ടി നിർത്തീന്നോട്
ആഹ് അവാടെ ആഹ് ഒരു ചെറിയ ഗാർഡണ് പോലെ
ആഹ് ഒരു പാർക്കിംഗ് ഏരിയല്ലേ അത്
ആഹ് ആഹ് അവടെ പിന്നെ വല്ല്യോര് നമ്മളൊരു ആൽമരം പോൽത്ത്യൊക്കൊരിത്ണ്ടല്ലോ അവിടെ ക്കെയല്ലേൽന്നോ കുട്ടികള് ചുറ്റിയിരുന്ന്ങ്ങാണ്ടൊക്കെ
ഭക്ഷണം കഴിച്ച ഉം ഉം നമ്മള് മറ്റേ ആ അതിൽക്കൂടിയൊക്കെ നടന്ന് വന്നീന്നിൽ ല്ലേ പാല തൂക്ക് പാലം
ആഹ് ആഹ് അതന്നെ ആഹ് ആഹ് ആഹ് അവടെ അവടെ
ഉം
അതന്നെ അത് കഴിഞ്ഞിട്ടാ പിന്നെ നമ്മള് വൈകുന്നേരം മറ്റേ പ്പ കുട്ടികള് കുട്ടികള് കളിക്കണ്ട പാർക്ക് പോയത് ല്ലേ ഏതായാലൊക്കെ അടിപൊളിയായി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനിങ്ങട്ട് പോന്ന് അടിപൊളിയേനല്ലോ അതും ആഹ് ചാ ചായ കുടിച്ചു ബില്ല് ഞമ്മള് കൊടുത്തു ടീച്ചർക്ക്
ആഹ് ബില്ലിയ്യാ
വല്യ ടീച്ചറെ ഗൂഗിൾ പേ വർ കിഴാഞ്ഞിട്ട് അങ്ങനെ ആഹ ഏതായാലും ഇനി അടുത്ത വർഷം നമുക്ക് ഉ എവിടുന്നേലൊക്കെ പോകാൻ ചാൻസ് കിട്ടാണെങ്കി പോക വേറെ വേറെ വേറെ എവിടെ എന്തെങ്കിലും പോകാൻ ചാൻസ് നികിട്ടാനായി ണ നമ്മക്ക്ച്ചിട്ട് പോകന്നാ ഉ എന്ന ശരി ആആ